ടോ
ആഹ് പറഞ്ഞോളൂ എ എന്തൊക്കെയുണ്ട് വിശേഷം ഓ ക്കേ ക്ക ഒ ഓ മഴയൊക്കെ ഉണ്ടോ?
മഴപ്പതാപ്പം തുടങ്ങി ചാറല് തുടങ്ങി ഇതുവരെ കുഴപ്പമൊന്നുണ്ടായിരുന്നില്ല്യ പ്പം മക്കളൊക്കെ സ്ക് കൂക്കോറായപ്പോത്തിന്
ആഹ ഇവിടെ ആ ഇവിടെ ഇന്നപ്പോ ലീ ആഹ ഇവിടെന്ന്പ്പോ വെയിലിരിച്ചൊടങ്ങി.
ചോളാപ്പൊരി പോരെ സ്നാക്ക്.
ചോളാപ്പുരീന്ന് വെച്ചാ എന്താണ്?
ആ നമ്മള് ചോളാപ്പൂരിയില്ല്യേ അറിയിലാ.? ഇപ്പൊ നമ്മള് ആ പോംപ്കോണ്.
അറിയാ അറിയാ അതാ ആഹ അതാകുമ്പം എളുപ്പുണ്ട്. ഇവിടെ ആഹ് ഇവിടെ നമ്മള് പോപ്‌കോൺ എന്നാ പറയുന്നേ അയിനോണ്ടാകും
ടന്നുണ്ടാക്കൂലേ?
ആഹ ഉണ്ടാക്കും ഉണ്ടാക്കും.
ഉം അപ്പൊ ഞാനിപ്പൊ ഇന്നലെ വാങ്ങിയതാണ്. ന്നട്ട് ബിസ്ക്കേറ്റും മറ്റുള്ളതൊക്കെ കൊടുക്കണ നല്ലത് അതെല്ലന്ന് വിചാരിച്ചിട്ട് അപ്പൊ ഇന്നലെപ്പോ കൊറച്ചരക്കിലോം വാങ്ങിയതാണ്. അപ്പൊ ചെറിയ ആള് ചോയ്ക്കാണ് ഇന്ന്പ്പോ ചോളാപ്പൊരി ആണ്. ഹ് ഇവിടെ ചോളാപ്പൊരിന്നാപറച്ചില് ജല പോപ്‌കോണ്‌ന്ന് പെട്ടെന്ന് അങ്ങനെ പറയൂല പക്ഷെ ചോ
ആഹ കൊച്ചാപ്പാ പാലേംകോടത്ത് മീനൊണ്ടെങ്കി വാങ്ങാൻ. പാലാകോറത്തെ മീനൊണ്ടെങ്കി വാങ്ങാൻ ഹ് സിഗ്‌നൽ ക ആഹ പറഞ്ഞോ നെത്തോലി ആ വാങ്ങി ഇവിടെ പൂച്ചയ്ക്ക് കൊടുക്കാൻ വാങ്ങി. ഇവിടെ രാവിലെ ഇന്ന് അപ്പവായിരുന്ന്. ന്ന് പിന്നെ മീന ആ നത്തോലി ക്ക പൂച്ചക്ക് കൊടുക്കാണ്ടി വാങ്ങി അപ്പൊ എന്നപ്പ ആ പൂച്ചക്കെടുത്തോടെ കുറച്ച് പൂച്ചയാണോ ഹ് ഹ് ഗ്ഹ് ഗഹ് അങ്ങനെ
ആഹ് എങ്ങനെ ട്രെൽ ചെയ്തേണ്ടാ ട്രെൽ ചെയ്യാൻ വേണ്ടീട്ട്
ഇല്ല സെയിൽ ചെയ്യാൻ വേണ്ടിട്ട് നാടൻ കുഞ്ഞിനെ ആരും കൊണ്ടു പോകത്തില്ലല്ലോ. ന്നനിക്ക്ന്ന് ആ അത് വലിയ പൂച്ചായോണ്ടാര്ലും വാങ്ങോന്ന് ഡൗട്ടുണ്ട്. പിന്നെ കൊടുക്കാ കാനെന്തോന്നത്തില്ല കാരണം ഈ പിള്ളേയുടെക്കെടന്നെ എനിക്കീ പിള്ളേര് പോകുമ്പോ അതൊക്കയല്ലേ ഉള്ളൂ കൂട്ട്. ഇവിടുത്തെ മക്കള് പോകുമ്പോ എനിക്ക് അവരാ കൂട്ട്.
അപ്പൊ അങ്ങനെ നിർത്തണ കാരല്ലേ മ്മ്ഹ് പക്ഷെ ചെല ഭാഗത്തൊക്കെ വേഗം പെട്ടെന്ന് മീൻ ഏഹ് പൂച്ചകളൊക്കെ വളർത്തിയാല് ഇവിടൊർറാശം പൂച്ച ഉണ്ടായിട്ടാസമയത്ത് കുട്ട്യാക്ക് ഛർദ്യോടങ്ങി.
ആഹ ഈ രോമം ഉുള്ളിലകപ്പൊമ്പു
പക്ഷെ അകത്തൊന്നും കേറാത്തോരാണ വര്. അവര് അകത്തൊന്നും കേറാത്തോരാണ്. എന്നിട്ടും കൂടിയിട്ട് അവർക്ക് ഇത്ണ്ടായിനു. ഇപ്പൊ ഒരു പൂ രണ്ടു ഒരു പൂച്ചേ രണ്ട് കുട്ട്യാൾണ്ട്. നമ്മള് സാധാ നാടൻപൂച്ചകള് ഇവിടാണെങ്കിലങ്ങനെ ന്താരാന്ന്ള്ളു. നമ്മളിവിടെ ഇല്ല പോയിട്ടില്യ ഓരോരുത്തര് മദ്രസവിട്ട് വന്ന് റെഡി ആവുണോള്ള്ര്. പോവാൻ റെഡി ആവ്ണൊള്ളൂ, ഒരാെളെ, ചെറിയാളെ, ഒരുക്കാനും റെഡിയാക്കാനൊക്കെണ്ട് അതിന്റെടേൽ ഇപ്പ അങ്ങനെ കിട്ടണ സമയത്തിലിങ്ങനെ കേറ്യോ ക്കിയതാണ്
ആഹ് ഞാനും ഞാനും കരുതി ഒന്ന് കേറിക്കെറങ്ങാന്നും വെച്ച് ച്ചിരുന്നതാ എനിക്ക് ഇതരേ വർക്കൊന്നും കിട്ടീല്ലാ രാവിലേ അപ്പവും സാമ്പാറും എന്താ രാവിലെ
ടൈം ഒമ്പത് ഇരുപത്നാല് ഇവിടേ എങ്ങനെ വെള്ളപ്പവും സാമ്പാറും ആ
വെള്ളപ്പോം സാമ്പാ ഇഡ്ഡ്ലിയോ
ഞങ്ങളൊക്കെ ഇവിടെ ഇഡ്ഡിലീം സാമ്പാറും ഒണ്ടാക്കല്. ഇ ഇഡ്ഡലി ഉഴുന്ന് ദോശക്ക് സാമ്പാറ ണ്ടാക്കാറ്
ആഹ് നമ്മള് അപ്പത്തിനും ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒണ്ടാക്കും
ആഹ് സാമ്പാറ്ണ്ടാ അല്ല വെള്ളപ്പം ഉണ്ടാക്ക വെള്ളപ്പം ണ്ടാക്കണം ന്നുണ്ടെങ്കിൽ നല്ല എറച്ചിക്കറിയും ഇതൊക്കെ വേണം അങ്ങനെ ഉണ്ടെങ്കിലേ വെള്ളപ്പം ഉണ്ടാക്കാം അല്ലെങ്കി വെള്ളപ്പണ്ടാക്കൂല
എറച്ചി കി പ്പോണ്ട് ഞാൻ എറച്ചി ഇന്നിപ്പം വെക്കുന്നില്ല പനിയൊക്കെ ആയത് കൊണ്ട് ഇനി എറച്ചി ഒന്നും വെ ക്കണ്ടാന്ന് വെച്ച്
ഉം
ആഹ് എറച്ചി ഞാൻ വെള്ളപ്പം ഒണ്ടാ ക്കാറില്ല എനിക്ക് വെള്ളപ്പോണ്ടാക്കാനറിയത്തില്ലാ ഞാ സാധാരണ അപ്പം ദോശ ഇഡ്ഡലി ആഹ് ആഹ് പിന്നേ അ അങ്ങന അധികം അങ്ങനേ ഒണ്ടാക്കൂല
ആ
എന്നച്ച അധികം ഈ ആമ് ചപ്പാ ഏഹ് ച ആ അധികം ഫുഡ് അങ്ങനെ കൂടുതലും അങ്ങനെ വെള്ളയപ്പോന്നും നിങ്ങനെ അറിയ ത്തില്ലാ ഒണ്ടാക്കാൻ പിന്നേ എറച്ചിയൊക്കെ വെക്കുന്ന അവസ്ഥയാണെങ്കിൽ ചപ്പാത്തി
ഇട്ടില്യും ദൊക്കെ
ഇഡലിയൊക്കെ ഒണ്ടാക്കും ഇടിയപ്പം ഇതുവരെയും ഒണ്ടാക്കി നോക്കീട്ടില്ല
ആഹ് സ്കൂള് പോവാനുള്ള ആൾക്കാരില്യേ
ഓ ഒണ്ട്ണ്ട് സ്കൂള് പോയി ഒരാൾ അഞ്ചിലും ഒരാൾ ആറിലും പോയി
ആ ആഹ്
ഇന്നൊ ആഹ് ഹസ്ബൻഡ് എന്നാ ജോലീ
ആ ഡ്രൈവിങ് സ്കൂളാണ്. ഇവിടെ ഒള്ളവര് പോവാൻ നിക്കണോള്ളു ഏഴിലും നാലിലും എൽകെജി ലും
അപ്പ നിങ്ങക്ക് എന്തുവാ ഒക്കെ അറിയാല്ലേ
ആഹ് സ്കൂട്ട്യാറിയ മെറ്റേത് പഠിക്കണം ഓക്ക് ഏതും കൈര് താ വീട്ടിലുണ്ടാവുമ്പളാ നമുക്ക് പഠിക്കാനൊരു ഇത് ഉണ്ടാവുള്ളൂ
ആ ഹസ്ബൻഡ് കാടല്ലേ ആ ഹസ്ബൻഡ് പഠിപ്പിക്കുന്ന ആളല്ലേ പറഞ്ഞാ മതി
ആഹ് ഹ
ഉം അല്ലാ
ന്നി ഉച്ചക്കെക്കെന്താ
ഉച്ചയ്ക്ക് ഇനീപ്പ ചോറ് വെക്കുന്ന്
ആ രാവിലക്കോക്കെ സാമ്പാർ ഉണ്ടാക്കിയോണ്ട് പിന്നെ എന് എൻക്ക് ഇവിടെ രാവിലെ പുട്ടരുന്നു പുട്ട് ക്ക് നല്ല മീൻകറി വെച്ചിട്ടുണ്ട്. അപ്പൊ രാവിൽതന്നേ കറീന്റെ പരിപാട്യങ്ങട്ട് കഴിഞ്ഞിട്ടുണ്ട്, മീനും മുർചെച്ച് ട്ടുണ്ട്. നിവരാണ്ട് എറങ്ങി പോയിറ്റ് വേണം മീന് വേം വെച്ചില്ല, രണ്ട് മൂന്ന് ദിവസായി തിരുമ്പാൻ ഉള്ളതൊക്കെ തിരുമ്പാണ്ട്
ആ ആഹ്
പരിവാട്യും കാര്യങ്ങളൊക്കായ കാരണം തിരുമ്പി ഇടനതിൽ പുതിയതും ഇണ്ട് വീട്ടില് ഇടണോം ഒക്കപ്പാടെ ലോഡായിക്കെടക്കാണ് വീടും പൈസരും ഒക്കെ ലോഡെന്ന്യേണ്
ഓഹ്
വേണം ഓരോന്നോരോന്നേരത്ത്
ആഹ് പിള്ളേരൊക്കൊണ്ടെ
ഉം നേത്തെേ കാലത്തെന്നെ ചോറും ചോറും കൂട്ടാനും ആയാലേ അതൊക്കെ നടക്കുള്ളൂ അല്ലെങ്കിയയിന് മട്യാവും ചെയ്യും
ഉം പിന്നെ സഹായത്തിന് ആരെങ്കിലും ഉണ്ടോ വീട്ടില് ഹെൽപിന് ആഹ് അപ്പൊ നമ്മളെ പോലെ തന്നെല്ലേ ആഹ് എനിക്കാരൂല്ല എനിക്ക് ഇനിയിപ്പം വെറകൊക്കെ പെറുക്കി ആത്ത് വെക്കണം
വഅലൈക്കുമുസ്സലാം എന്താണ് ഉം പ്പൊ പൊന്നാനി കൊണ്ടോ ചിക്കാനോക്കെണ്ട് പ്പം ആഹ് ഓഹ് ഇപ്പോൺ മെര്‌ച്ചോട്ത്ത്ക്ക് പോയതാണ് ഇന്ന്പ്പോ വൈകുന്നേരാണ് പണി അപ്പൊ പിന്നെ മെര്ച്ചൂട്ത്ത്ക്കാണ്ട് പോയതാണ് അപ്പിനിപ്പൊ അത് കയിഞ്ഞ് വെരുമ്പോത്തെ റ്റെ ഞാനാ ക്കി കൊട്ക്കലെന്നേണ് അപ്പ ഞമ്മള് സ്കൂട്ടിമ്മാണ്ട് ആക്കി കൊട് പ്പോ മഴ ചാറ്ണുണ്ട് കൊട ചൂടിക്കാളിട്ടാ
ഞാൻ മ ഞാനിടയ്ക്ക് മഴ നനഞ്ഞേന്റെ സിഗ്നലാണ് എടെയ്ക്കെടയ്ക്കീ ചൊമ കേക്ക്ന്നത്
ആഹ്
ശകലം ഒന്ന് തുള്ളി തലേല് വീണതേ ഒള്ളൂ ചാെമ പിടിച്ചു കഫകെട്ടായി ഇഞ്ചക്ഷൻ ഓഹ് അപ്പം ഇവിടെ കൂട്തെലും പിള്ളേർക്ക് അപ്പോം ദോശേ അത് രണ്ടും മാത്രം മതി ഞാൻ വെറ്ത്തോയി അപ്പോം ദോശേം കഴിച്ച്
ആഹ് എനിക്കും രന്നെ ദോശ പറ്റേയില്ല ഇൻ ക്കും ദോശ വെർപ്പാണ് പക്ഷെ ന്താ പറ്യാ പെട്ടന്ന്ണ്ടാക്കാം നല്ലതതെല്ലേചാര്ച്ച്ട്ട് വേഗം അയ്മ്മെ തൂങ്ങും
പിന്നെ എന്താന്ന് വെച്ച സാമ്പാറൊക്കെ ഉള്ളോട് ഞാൻ കര്തും ആ ഇനി പ്പതങ്ങുണ്ടാക്കാന്നും പറഞ്ഞ് ഞാനെന്തെയ്യും അപ്പോം ദോശേയക്കെ ഒണ്ടാക്കും ആഹ് പിള്ളേർക്ക് പിന്നെ അത് മതി പിള്ളേര്നത് തായിട്ട് മാത്രം നിക്ക, അപ്പൊ ഇന്നിപ്പോ എന്റൊരു കൂടെ പഠിച്ചൊരു പയ്യൻ വരുന്നെന്ന് പറഞ്ഞ്
ആഹ
പുള്ളി പോലീസാണ്, അപ്പൊ ഇന്നിപ്പോ ലീവ് ഉണ്ടോ തോന്ന അപ്പമ്മേനെങ്കൊണ്ട് ആറ്റിങ്ങെന്തോ ആവശ്യത്തിന് വരുന്ന്. അപ്പൊ ചിലപ്പോ ഇങ്ങോട്ട് ന്ന് കേറോന്ന് പറഞ്ഞ്, പ്പോ സാമ്പാർ മാത്രേള്ളേ... അപ് പിന്നെ ഇക്കാനെ വിളിച്ച് പറഞ്ഞിട്ടില്ല. മീൻ വാങ്ങാൻ ഇക്കാടെ പറഞ്ഞാട്ടില്ല. ഏ ഇറച്ചി ഇരി
മീന് വേറൊന്നും കിട്ടീല്ല
മീന് വേറൊന്നും, വേറൊന്നും വാങ്ങിച്ചില്ല.
ആഹ
ഇവിടാണെ നെത്തോലി മാത്രേ കൊണ്ടുവരത്തൊള്ളൂ അപ്പപിന്നെ വേറൊന്നും വാങ്ങാനും പറ്റിയില്ല. അപ്പൊ നോക്കട്ടെ ക്ക ഇക്ക മിക്ക്യവാറുംയെന്തെങ്കിലും വാങ്ങികൊണ്ട് വരും അവരഥവാ വരയാണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് ആ പ മിൻറ്റൂടെ കഴിഞ്ഞ് വിളിച്ച് പറയാന്ന് പറഞ്ഞ് ആഹ നീ കൊറേ നാള്കൊണ്ട് വര്ണം വര്ണന്ന് പറയാട്ടോ ലീവ് ഇല്ലാത്തൊണ്ടും വരാൻ പറ്റത്തില്ല. മുട്ടയേന്മാ
ഹസ്ബൻഡ് എവിടെയാണ്ന്ന് ള്ളത്
ഹസ്ബൻഡ് നാ
എന്താ പരിപാടി?
വെൽഡിംഗിന്റെ വർക്കാണ് എ കനണ വ അതല്ല എന്നപ്പ അവര് വാർത്ത ഒരു മോനും ഒരു മോളും ഓ അങ്ങനെ നെ പോകന്ന് പിന്നെ ഫുഡ കഴിച്ചെ
ഫുഡ് രാവിലത് കഴിഞ്ഞു രാവിലെക്കാതെ പുട്ട് പരിപാടി കഴിഞ്ഞു ഞാൻന്നെ കുറച്ച് ചോർ എടുത്തച്ചിരുന്നു ഫ്രീസറിില് അപ്പൊത്വെച്ച് പുട്ട്ണ്ടാക്കിയതാ കഴിച്ചു കഴിച്ചു നിങ്ങള് പുട്ട് ചോറ് പുട്ട് ഉണ്ടാറില്ല
ആഹ് പുട്ട് ചോറ് വെച്ച ഇങ്ങനെണ്ടാക്കും
ചോറ് ഫ്രീസ് ചെയ്തിട്ട് ചോറ് ഫ്രീസറില് വെച്ചിട്ട് ഫ്രീസ് ചെയ്യ ചോറ് ഇതേപോലെ കൂടുതലൊക്കെ ബാക്കിയുണ്ടെങ്കിൽ വേഗം ഫ്രീസറിൽ വെക്കാം ഒരു ദിവസം കിലും ഫ്രീസറിൽരിക്കണം ഫ്രസൽന്നെവേക്കണം നമ്മൾ ചെമ്പട്ടിൽ ആക്കിട് ചില നമുക്ക് ഒരു ദിവസത്തെ പുട്ടുണ്ടാക്കണെങ്കിൽ ചെറിയൊരു ചെമ്പട്ടി വേണം എന്നിട്ട്ത് ഫ്രീസ് ചെയ്യാൻ വച്ച് നല്ല ഫ്രീസ് ആയാല് രാവിലെ നന്ന രാവിലെ നമ്മള് പുറത്തക്കെ എടുത്ത് വെച് നല്ല വെള്ളം പാര ഫ്രീസ് വേച്ച് നമ്മൾ രോ മണി മണി ഇങ്ങനെ എന്താ പറയാ അരിമണി മാരിക്ക അങ്ങനെ ഫ്രീസ് ആണം എന്നിട്ട് അത് പുറത്തേക്ക എടുത്ത് വെച്ച പുറത്ത് എടുത് വെച്ചിട്ട് കുറച് വെള്ളം ന്നട്ട് ആ അരിമണിങ്ങനെ വേറിട്ടും അല്ല ഒന്നിച്ച് കട്ടഓടഞ്ഞിണ്ട് അരിമണി മാത്രംണ്ട് വേറിട്ടും ഒരു പ പത്തോ പതിനഞ്ചോ മിനിറ്റ് വെള്ളം പറാർന്ന്ക്ക എന്നിട്ട് അത് ഒരു വട്ടപ്പാത്ത് ഊറ്റി വെക്കുക എന്നിട്ട് നമ്മൾ നല്ല കൈൊണ്ട്ങ്ങനെ പിഴിഞ്ഞെടുക്ക പിഴിഞ്ഞെടുക്കുമ്പോ ഒരു പഞ്ഞിമാരിയാവും ഒരു പൊത്ന്മാരി പഞ്ഞി മരിയാവും അല്ലെങ്കിൽ നമ്മെ തുണിൽ കെട്ടിക്കാണ്ട് പിഞ്ഞാലും മതി നമ്മള് ഈ ഇതൊക്കെ പിയുലെ എന്താ പറയാ കൂവ അതുപോലത്തെ സാധനങ്ങളൊക്കെ പ്യുയല്ലോ അതുപോലെ പിഞ്ഞെടുക്ക അപ്പൊ ഒരു ഇ മരുന്നിട്ട് അത് മിക്സിൽ ഇട്ടിട്ട് കുറച്ച അരിപ്പൊടി എന്നെച്ചാല് നഞമ്മള് ഒരു നാഴെ അരിപ്പൊടി ഇക്കണോട്ട് ഇതിൽക്കൊ ഒരു ര മൂന്നിസ്പൂണെക്കെ അരിപ്പൊടി കൂട്ടിക്കാണ്ട് ഉപ്പുട്ട്ക്കാണ്ട് കറക്കിട്ക്കാ നല്ല നമ്മളേ ഏമ് കടീന്നൊക്കെ വാങ്ങണ പോൽത്തെ പുട്ടുപൊടീണ്ടാലോ അതേ പോലത്തെ പുട്ട്ട്ടും സൂപ്പർ സ്റ്റാർ പുട്ടിണ്ട് ഞാനാ കടീന്ന് വാങ്ങണ പുട്ടക്കട് ഉപയോഗിച്ചിട്ട്ണ്ടെങ്കില് ഞാന് കട്ടൻ ചായ മാത്രംകൂട്ടിട്ടാ കുടിക്കല്
ആഹ പോന്നു ആഹ ഞങ്ങളിവിടെ കാ ആഹ ഞങ്ങളിവിടെ കാ ചോറ് വാക്കിവന്നാ ഒന്നില്ലെങ്കിൽ എട്ത്ത് കോഴിക്ക്കൊടുക്കും അല്ലെങ്കി അരിയാട്ടാനൊക്കെ എടുക്കും അങ്ങനെ ചെയ്യാറ് ഈ ഒരു അറിവ് ആദ്യയിട്ടാട്ടോ ഞാനറിഞ്ഞത്
ഇന്നാ ശെരി ന്നാല്
ഓക്കെ ഓക്കെ